ഓക്കെ ഹലോ
ഹലോ കേൾക്കാവോ?
ആവ്
ആഹ് ആഹ് നമു ക്ക് പൗരബോധത്തെ കുറിച്ച് സംസാരിക്കാം സിവിക്സെൻസ്
ഓക്കെ
ആ അപ്പോ ഏ പ്രത്യേകിച്ച് നമുക്ക് പറയാ എടുത്തു പറയാനുള്ളത് പൊതുവായ ഏ ശുചിത്വം നമു മ്മള് മലയാളികള് സംബ തന്നെയാണ് രണ്ട് നേരം കുളിക്കുന്നവര് അതിൽ കൂടുതലും കുളിക്കുന്നവര് അങ്ങ നമ്മ വീടും ചുറ്റുപാടക്കെ വി വൃത്തിയാക്കി കൊണ്ടടക്കുന്ന ആൾ ൾക്കാരൊക്കെയാണ് പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോ വളരെ ആ കുറേ ഇഞ്ഞീം മാറ്റം വരാനുണ്ട്.
അതെ അതെതെ നമ്മളൊരു സ്ഥലത്തേക്ക് പോ ടൂറ് പോവാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവു ആവുന്ന സമയത്ത് നമ്മുടെ ചുറ്റു പാ ഉം പോലേയല്ല പൊറത്തെ വിടെയെങ്കിലും പോയി കഴിഞ്ഞാല് പ്ലാസ്റ്റിക് ഒക്കെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയലും ഇപ്പൊക്കെന്ന് പറഞ്ഞാല് അങ്ങനെ വലിച്ചെറിയാവുന്ന രീതിയിലല്ലാതെ തന്നെ ഓരോ ഭാഗത്തും ഡസ്റ്റ്ബിനും കാര്യങ്ങളും ഒക്കെ അവൈലബിളാണ് ക്ഷെ എന്നാലും എന്താക്കുന്നില്ല ജനങ്ങളെ അതൊന്നും ശ്രദ്ധിക്കാതെ അ ക്ഷ്യമായിട്ടിടും
ആ അതാണേ നമുക്ക് എല്ലാ സംവിധാനങ്ങളുണ്ടെങ്കിലും അത് കൃത്യമായി വിനിയോഗിക്കാൻ ആൾക്കാർക്ക് തയ്യാറല്ല ശ് ക്ഷമ ഇല്ല അവര് എവിടെയാണോ കണ്ടത് അവിട അ അങ്ങനാണ്ട് വലിചെർഞ്ഞിട്ട് പോവും
അതെ തെ നമ്മള് നമ്മളെ വീട്ടിലും പരിസരത്തിലും അങ്ങനെ ഇടുന്നില്ലെങ്കി ൽ പോലും ഏ ഈ പറയുന്ന ആളുകളന്നെ എന്ത് ചെയ്യുന്നില്ല ആ ഒരു ബോധം കറക്റ്റ് കൊണ്ടടക്കാതെന്താ ന്നില്ല സമൂഹം മൊത്തത്തില് നമ്മളെ ചു പാടുകള് നമ്മളന്നെ നല്ല രീതീല് കൊണ്ട് നടക്കണന്നുള്ള ചിന്ത അവർക്കില്ല ബോധല്ല
ഓ ഏഹ് നമ്മ ഉം നമുക്കവടെ ഗവൺമെന്റ് ണ്ട് അപ്പോ ഗവൺമെന്റ് വൃത്തിയാക്കുന്നെന്ന് കുറിച്ച് ഗവൺമെന്റ് വൃത്തിയാക്കും ഇപ്പൊ ഒരു ബീച്ച് എടുക് ക്കാ നമ്മടെ നാട്ടില് ഒരു ബീച്ചെടുക്കാ അപ്പോ ബീച്ചില് രാവിലെ വൃ വൃത്തിയാക്കാ ന്ള്ള തൊഴിലാളികൾ ഉണ്ടായിരിക്കും അവര് വൃത്തിയാക്കുന്നാരിക്കും പക്ഷെ അത് കഴിഞ്ഞ് അവര് പോയി കഴിഞ്ഞഞാ നമ്മള് സഞ്ചാരികളായിട്ട് അവിടെ ചെല്ലുല്ലേ അപ്പോ നമ്മള് ഐസ്ക്രീം വാങ്ങും വെള്ളം വാങ്ങും അതിന്റെ ക്കാ അവടെ ഇട്ടിട്ട് പോരും അവടെ ബിന്ന്ണ്ടാരിക്കും അതൊന്നും ഉപയോഗിക്കില്ല അത് നെരത്തിങ്ങട്ട് പോരും ന്നട്ട് പിന്നെ നമ്മള് കുറ്റം പറയും വരെ പക്ഷെ നമ്മള് ഓരോരു ത്തര്ക്കും അതില്
അതെ അതെ നമ്മളെ നമ്മള് ചെയ്യേണ്ടത് നമ്മള് ചെ ചെയ്യണം അതാ മറ്റ് റ്റുള്ളവര് ചെയ്യട്ടെ എന്നുള്ള രീതിയില് ആഹ് ആണെ പലരും
അതാണ് മരം വേണ്ട കാര്യല്ലേ ആഹ് ആഹ്
അതെ അതെ അതാരും ചിന്തിക്കുന്നില്ല അവരെന്താ വിചാരിക്കുന്നത്പ്പോ ആഹ് ഹലോ
ആഹ് പറഞ്ഞോളൂ
അതെ അതെ അതാരും ചിന്തിക് കാതെന്താണ് അവര് ആഹ് അഹ് അലക് ഷ്യമായിട്ട് അങ്ങ് വലിച്ചെറിയും അത് ത അവര് അവരടെ ഡ്യൂട്ടി അല്ലേ, അത് അവര് ചെയ്യട്ടെ, പക്ഷെ അത് ഓരോരുത്തരും അവനവന്റെ വേസ്റ്റും കാര്യങ്ങളും നേ ക്ഷേപിക്കേണ്ടടത്തന്നെ നിക്ഷേപിച്ചാല് ഏതൊരു സേ പ്ലേസ് ആണെങ്കിലും അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കും, ആർക്കാണെങ്കിലും അവിടെ പോയി ആ എൻജോയ് ചെയ്യാനുള്ളൊര് സംതൃപ്തിണ്ടാകും. ഇതിപ്പോ പോയി വര്ന്ന് കഴിഞ്ഞാലേ അലക്ഷ്യമായിട്ട് കിടക്കുന്ന ഒര് സ് സ്ഥലാ ണെന്നുണ്ടെങ്കി ഇന്ട്രസ് നമുക്കും തന്നെ ഇണ്ടാവൂല്യ. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലാ ഹലോ ഹലോ
നാടുകേട്ടത് ഇതിപ്പോ ആരെങ്കിലും ഓരോരുത്തര് ഈ സമയത്ത് സൂക്ഷിക്കണം ന്നിള്ളത്, ഊം നമ്മളൊ വീടും പരിസരവും വൃത്തിയാക്കുന്നതിനോടൊപ്പം മറ്റിടങ്ങൾ കാരണം നമുക്ക്റിപ്പോ നമ്മുടെ വീട്ടില് ഈ
അതെ അതെ
നമ്മളത് പോർത്ത് നമ്മളത് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ വേസ്റ്റ് പലയിടത്തും തള്ളിയിരിക്കുന്ന കാണാം
അതെ അതെ അതെ അതെ ഇന്ന് അതൊക്കെ നിക്ഷേപിക്കാൻ പ്രത്യേകം സൗകര്യങ്ങളെ എല്ലട് ത്തും ഏഹ് സജെ എന്താണ് സജ്ജീകരണങ്ങള്ണ്ട്
ഇപ്പൊ പ്ലാസ്റ്റിക് കവറുകളാണ് അല്ലെ മറ്റ് സാ
അതെ ഡസ്ബിനും കാര്യങ്ങളും അതുപോലെ തന്നെ കമ്പീട്ട് കെട്ടി ട്ട് നല്ല സൈഫായിട്ട് എടുത്ത് വെക്കാന്ള്ള സ്ഥലങ്ങള് ഒക്കെണ്ട്
ലപ്പോ ഇ തൗ അവര് കൊടുക്കാന് ആഹ് ഹരിതകർമ്മസേനമ്മാർ അങ്ങനെ വരുമ്പോ ആ അങ്ങനെ വരുമ്പോ ന്നള്ളത് ആ വൃത്തിയാക്കി കൊടുക്കണം അപ്പൊ നമ്മളിപ്പോ ഫുഡ് ഒക്കെ പാർസലൊക്കെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആഴ്ച്ചേൽ ഒന്നോ രണ്ടോ തവണക്കെ നമ്മള് ഇത് ഒരു സന്തോഷത്തിന്റെ ഭാഗാണ് ഫുഡ് പാഴ്സല് വാങ്ങാ എന്നുള്ളതെക്കെ അപ്പൊ വീട്ടില് നമ്മള് ഇണ്ടാക്കുവെന്നാണെ എടക്കൊന്ന് ന
അതെ അതെ പുറത്തുന്നൊരു ഭ ക്ഷണം കൊണ്ടുവരുക കഴിക്കുക എന്ന് പറഞ്ഞാല് നമ്മടെ ഏറ്റവും വലിയൊരു എൻജോയ്മെന്റാണ്
വാക്കാം അവർ അത് പ്ലാസ്റ്റി‌ക്കിലാണ് വരുന്നത് അല്ലാണ്ട് എല്ലാം ആ ആ അപ്പൊ അപ്പ ആ ഫുഡ് കഴിഞ്ഞ ആ പ്ലാസ്റ്റിക് ആക്കും അത് നമുക്ക് കത്തിക്കാനെള്ള ആ
ഇപ്പൊ സുഖാണ് നമ്മള് കത്തിക്കേണ്ട ആവശ്യില്ല അതൊന്ന് വാഷ് ചെയ്ത് ഒണക്കി വെച്ചിട്ടുണ്ടെന്നെങ്കില് ഹരിതകർമ
കത്തിക്കുക എന്നള്ളത് അല്ല പരിസ്ഥിതി‌ക്കിള്ളതല്ല ക്കുന്നത് കഴുകാനും വയ്യ ആ ഏ അതു കഴിഞ്ഞു
നെണ്ടേ ചിലർക്ക് അതെ അതെ അതെ അതെ ആ അതെ അതെ പക്ഷെ അത് കഴുകാതെ വെയ്ക്കാൻ കഴിയൂല കാരണം എന്താന്ന് വെച്ചാൽ ഒരു മ ന്തിലിയല്ലേ വരുന്നുള്ളു അതുവരെ ഭക്ഷണത്തിന്റെ വേസ്റ്റും സംഭവങ്ങളും അടിഞ്ഞിരിക്കുന്ന സമയത്ത് അത് ആകെ ബാഡ് സ്മെല്ലും പുഴുക്കളും സംഭവങ്ങളൊക്കെ ആയി അവരിക്ക് തിരിച്ച് കൊണ്ടു പോവാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് അവരെന്താക്കണെ വാഷ് ചെയ്ത് ഒണക്കി വെക്കണം എന്നൊള്ളത് പറയുന്നത് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണോ എന്ത സംഭവംന്ന് അറിയില്ല നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് കേൾക്കുന്നില്ല ഞാൻ പറയുന്നത് ങ്ക് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുല്ല ഹലോ ഹലോ